ഹലോ എടി കേൾക്ക്ണ്ടോ
ആ ഹ കേക്ക്ണ്ട്
ഹലോ ഇക്ക്
കേക്കണില്ലേ
ആടി കേക്ക്ണ്ട് കേക്ക്ണ്ട് കേക്ക്ണ്ട്
ആഹ്
മ്ഹ് പിന്നെ ഇങ്ങള് മറ്റേ സ്ക്രബ്ബിന്റെ അളവൊക്കെ കൊടുത്താടീ നല്ല വിശേഷം
പിന്നെ അളവ് മോളെ ആക ടെൻഷനായി
ആണ് എനിക്കും എനിക്കും മുപ്പത്തെട്ട് വേണോ നാ പ്പത് വേണോ എന്ന് അറിയാത്തൊരു ടെൻഷൻ
ചെലോര് പറയാണ്
ഹലോ
ചെലോര് പറയണേ മുപ്പത്താറ് കൊടുത്താ മതിയെന്ന് ചെലവര് പറയുന്നു മുപ്പത്തെട്ട് കൊടുത്താ മതിയെന്നു
ആഹ് എന്റെ അടുത്ത് ഇതുപോല തന്നെ പറയണ് ഞാൻ മുപ്പ മുപ്പത്താറ് കൊടുത്ത മുപ്പത്തെട്ട് കൊടുത്താ മതി ഇല്ലെങ്കി ന ഞാൻ ആദ്യം ചോയിച്ചപ്പഴ്ത്തേക്കും എന്റെടുത്ത് പറഞ്ഞു നാപ്പത് കൊടുത്താൽ മതീന്ന് പറഞ്ഞു അപ്പൊ ന നീ ഹൈറ്റില്ലേ അത് അത് ന്ന് പറഞ്ഞ സ്ക്രബ് ഒരു തവണ ഇട്ട് നമ്മള് അത് അലക്കി കഴിഞ്ഞുന്ന് പറ അപ്പൊ അത് ചുരുങ്ങു അത്രേ അ അപ്പം ടോപ്പ് ലെങ്ങ്ന്ത് ഉണ്ടാവും പക്ഷെ പാന്റ് ലെങ്ങ്ന്ത് ഉണ്ടാവില്ലാന്ന് പറഞ്ഞു
ആഹ്
അപ്പം ഞാൻ എന്തെയ്തൂന്ന് വെച്ച് അപ്പം ഞാനപ്പം ലെങ് ലെങ്ന്ത് വേണല്ലോ പിന്നെ മറ്റേത് ഓൾട്ടറെയ്യാന്ന് പറഞ്ഞിട്ട് നാപ്പത് കൊടുത്തു അ ത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ചോയ്ച്ച് അപ്പഴ്ത്തേക്ക് ആ ചേച്ചി പറഞ്ഞു നീ എന്തിന നാപ്പത് കൊടുത്തെ നിനക്ക് ഒരുപാട് വലുതാവില്ലേ മുപ്പത്തെട്ട് മതിയാകും ഞാനും മുപ്പത്തെട്ടാണെന്ന് ആ ചേച്ചി പറഞ്ഞു അപ്പം ഞാൻ ആക കൺ ആഹ് ഞാനിപ്പം ആക കൺഫ്യൂഷൻ ആണ് മുപ്പത്തെട്ട് എടുക്കണോ അതോ നാപ്പത് എടു ക്കണോ എടി ഏതായിരിക്കും കറക്റ്റാവുക ഏകദേശം
പലോരും പലത പറണെ ചെലോര് പറയണ് മുപ്പത്താറേട് ഇപ്പ ഈ ന എനിക്കിണ്ടല്ലോ ഞാൻ നിന്നെ വെച്ച് നോക്കുമ്പം ഞാൻ നിന്നേക്കാളും ഹൈറ്റും കൊറവാണ് തടിയും കൊറവാണ് അല്ല തടി നമ്മള് ഏകദേശം സെയിമാണ് പക്ഷെ ഹൈറ്റ് ഞാൻ നിന്നെ ക്കാളും കൊറവാ അപ്പൊ ഈ ചെലവര് പറണെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഈ ഇപ്പം ഇ ഇവിടെ സ്റ്റാർട്ടിങ് അളവ് മുപ്പത്തിരണ്ടാ
ആഹ്
മുപ്പത അത് അത്രേം ആഹ് ആ അത്രയും ചെറിയ കുട്ടിൾക്ക്ള്ളതാ അതിപ്പ ഞാനിപ്പ ആഹ് ഞാന്പ്പ അത്യാവശ്യം ഹൈറ്റും പിന്നെ വെല്ല്യ കൊഴ ഇപ്പല്ലാത്ത തടി ഇണ്ടല്ലോ അപ്പൊ മുപ്പത്ത് രണ്ട് എനിക്ക് പറ്റൂല. പിന്നെള്ള മു മുപ്പത്തിനാല് മുപ്പത്തിനാല് വാങ്ങിച്ചാനുള്ള പ്രശ്നം ആഹ് മുപ്പത്തിരണ്ട് എനിക്ക് പറ്റൂല അത് ഉറപ്പാ നല്ല ചെറുതാ പിന്നെ മുപ്പത്തിരണ്ട് തീരെ പറ്റൂല്ല നല്ല ചെറുതാ കാരണം ഈ ഹൈറ്റ് ഇല്ലാത്ത കുട്ട് മ്മ് മ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് എനിക്ക് മുപ്പത്തി രണ്ട് എനിക്കും നിഅനക്കൊന്നും തീരെേ പറ്റൂലടി മുപ്പത്തിരണ്ടന്ന് വെച്ചഴിഞ്ഞാലേ ഈ ഹൈറ്റ് കുറഞ്ഞിട്ട് തടില്ലാത്തെ അങ്ങനത്തെ കു ഹൈറ്റ് കുറഞ്ഞിട്ട് തടി ഉള്ളവരും തടില്ലാത്തവരും ഉണ്ടാവല്ലോ മെയിനായിട്ട് ഹയ്റ്റ് കുറച്ച് കമ്മി ആയിട്ടുള്ള ആൾക്കാരൊക്കൊണെങ്കി മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് ഒക്കെ ആവുള്ളു പിന്നെ മുപ്പത്തിനാല് എന്താ വച്ചഴിഞ്ഞാല് അതും ഈ പ്രശ്ണണ്ട് നീളം കുറവ് നീളുണ്ടാവൂല്ല എന്ന് പറഞ അപ്പൊ ഇതിനക്കെ നീളല്ലെങ്കി പിന്നെ വൃത്തിയോവില്ലാണ്ടെങ്കിൽ അപ്പൊ ഞാൻ വിചാരിച്ചു മുപ്പത്തിനാല് കൊടുക്കണ്ണം മുപ്പത്താറ് കൊടുക്ക മുപ്പത്താറ ഒക്കെ കൊടുക്കണ്ണം എനിക്കറില്ല ഇനി
പക്ഷെ ടോപ്പിന് നീളം ഉണ്ടാവും പക്ഷെ പാന്റ് അല്ല ല്ല ടോപ്പിന്ന് ലെങ്ത് ഇണ്ടാവും ടോപ്പിൽ പക്ഷെ പാന്റ് ആയിരിക്കും ലങ്ത്ത് കൊറവുണ്ടാവ വാൾക്കിത്‌ പറഞ്ഞിട്ട്
എനിക്കറിയില്ല ഇന്നിപ്പ ഇനിയിപ്പോ കിട്ടാണ്ട് കുട്ടി കുപ്പയാന്നെങ്കിൽ ഓക്കേയാണ് അഡ്ജസ്റ്റ് ചെയ്യാം
ആ അല്ല ഇനിയിപ്പ ഞാൻ വിചാരിച്ചു. ഏഹ്, സീനിയേഴ്സ് ഇല്ലേ അവര്ടെ കയ്യ്ന്ന് ആഹ് സ്ക്രബ് അടിച്ചിട്ട് നോക്കിട്ട്
ട്ടിന്
അവിടെരുന്നത അഞ്ജ്ട്ട് നോക്കിട്ട് അപ്പ അപ്പ നം ആഹ് ഏതൊരു സ് എതെങ്കിലൊരു അളവ് സ്ടപെട്ടീനെങ്ങി നമ്മക്ക് ഇട്ട് നോക്കിയ അറിയാ പറ്റല്ലോ ഏകദേശം കൂ വേട്ടണോ കൊറക്കണോ എന്തിയെണോ എന്നുള്ളത് അപ്പൊ ആഹ് അപ്പം ആഹ് പക്ഷെ ഈക്കൂട്ടിന്റെ അളവും വേറെ ഇതിന്റെ അളവ് വേറെ രണ്ട് ര ത് രണ്ടളവാണ് എന്നത് വ്യത്യാസണ്ട് മ്
ഇണ്ണി ഇന്റെ അതേ തടിള്ള കുട്ടികളൊക്കെ കൊടുത്തത്‌ മുപ്പത്തിനാലാ പക്ഷെ ഇന്നോട് ഒരു കുട്ടി പറഞ്ഞ ഒരു കാര്യം ഇജ് മുപ്പത്നാല് ആ ഇന്നോട് ഒരു കാര്യം ഇജ് പറഞ്ഞ ഈ മുപ്പത്തിനാല് കൊടുക്കണംന്ന് മുപ്പത്താറ് കൊടുതൊന്ന് പറഞ് അത് ലൂസ് ആണെങ്കിൽ നമുക്ക്ഓൾട്ടറീതിട്ട്
ഓ ആ ലൂസ് ആണെങ്കിൽ നമുക്ക് ഓൾട്ടറയ്യ പക്ഷെ അയിക്കാനും ഒന്നും ചെയാൻ പറ്റാ മാറ്റാനും പറ്റില്ല ഞാനൊരു ക്കൂട്ടണ്ട് ഞാൻ ഇപ്പയാട്ടാ കൊടുത്തെ
രണ്ടും കൽപ്പിച്ച് കോട്ടിന് മുപ്പത്താറൊടുത്ത് ആഹ് ഞാൻ മുപ്പത്താർ കൊടുത്തു പക്ഷെ എനിക്ക് ഓൾട്ടർ ചെയ്യണ്ട ആവശ്യവന്നില്ല എനിക്ക് കറക് ച്ചമ്മൾ നോർമലി എങ്ങനെയാണോ കൊട്ട് കോട്ടിന് വേണ്ട ഒരിതുണ്ടല്ലോടി കോട്ട് അൻക് പൈറ്റയിഞ്ഞ വൃത്തിണ്ടാവില്ലല്ലോ കൊട്ട്ന്ന് പറയുന്നത് എന്താച്ട്ട നമ്മള് ഓൾറെഡി ഒരു ഡ്രസ്സ് ഇട്ടിട്ട നമ്മൾ അതിന്റെ മുകളിൽ ഇടണതല്ലേ ആ ഓൾറെഡി നമ്മള് ഒരു ഡ്രെസ്സിട്ടിട്ട് പിന്ന അയ്‌ന്റെ മോൾല് ഇടുന്നതല്ലേ കോട്ട് അപ്പൊ അത് ലൂസാ കൊർ ച്ച് ലൂസ് വേണം അയിന് കയ്യൊന്നും നമ്മള് നമ്മള് നോർമലിടുന്നാ ചുരിദാറിൻന്റെ കയ്യോ അല്ലെ ടീഷർട്ടിന്റെ കയ്യ് പോലെ ടൈറ്റായി ട്ടില്ല പൊതുവെ കൊറച്ചൊരിത് വേണ്ടെ ആഹ്
ആണൊ ആഹ് ആണോ ഞാൻ അന്ന്ട്ട് പിന്നെ അത് ഓൾട്ടർയ്തപ്പോഴത്തേക്കും പിന്നെ ഇൻക് കറ
ഉം
ടൈ കുഴപ്പലേൽ ഞാനൊന്ന് ഓന്റെ ലെങ്ത്ത് ആ ആവശ്യം ലെങ്ത്ത് നമ്മൾ നോക്കൂല്ലോ ആഹ് അത് രണ്ടും പ്രശ്ണാവും വന്നിട്ട് ടോപ്പ് എന്റടുത്ത്‌ ഉണ്ട് പക്ഷെ പാന്റ് ആഹ് കൈ ആഹ് കൈ അതിന് പാതിയേ ഉള്ളൂ ഫുള്ളായിട്ട് അതില്ല്യ ആഹ് അത്രെ സംഭവം പക്ഷെ അതില്ലേ അത് എന്ന്ച്ച
ചെലോട്ത് അലൗഡല്ല
ആഹ് പക്ഷെ അത് ഐ സി യു ലും കാറ്ററാബിലൊന്നും യൂസ് ആഹ് അലൗഡല്ലാന്ന് പറയണു അത് പിന്നെ എന്ത് ചെയ്യ പക്ഷെ നമ്മളിത് ഐ സി യു ന്റെ കാറ്റ ലാബില് മാത്രമാണല്ലോ ഈ സംഭവ്
റ്റ ലാബിലല്ല നമ്മള വാർഡിലാ വെക്കാ വാർഡില് ആ ഒരു ഒരു ക്ലിനിക്കിന്റെ ആ ഒരു ഭാഗത്താകുമ്പോ നിക്ക അപ്പൊ അവിടെ ഈ ഇ പ്രശ്നം വരണില്ല എന്റെ സീനിയേഴ്സും സൂപ്പർ സീനിയേർസൊക്കെ ഇട്ടിട്ട് ഞാൻ കണ്ടി ഇനിയിപ്പോ ഇനിപ്പോ നിയമ മാറ്റ നിയമം മാറ്റിട്ട അ ലൗഡ് ആക്കണേ യ്ക്കാ
ഞ
ഏഹ് പറ്ഞ്ഞോ
പക്ഷേ ഞങ്ങക്ക് പ്രശ്നണ്ട് വർന്നുണ്ട് കാരണം ഐ സ യിലും കാപ്സ ലാബിലും ഒക്കെ തോല് ഹലോ കേക്ക്ണ്ടോ ആഹ് പക്ഷെ ഞങ്ങക്ക് ആ പ്രശ്നം വരും ഞങ്ങക്ക് ഐ സി യിലും കാത്തലവിലേക്ക് നിക്കണ്ടി വരും നിക്കണ്ടി വരുന്ന സമയ ത്ത് ഏഹ് ആഹ് മറ്റെ സ് സനോ ഓക്ക് ചെയ്യാൻ കേക്കില്ലേ ഞാൻ പറയണത്
ആടി അത് ഇടണ്ടാന്ന് പറഞ്ഞ് കയിഞ്ഞാല് ഇടണ്ടാ പറഞ്ഞ കഴിഞ്ഞാൽ ആകെ സീനാവും ടീ
ഹലോ ആഹ് അഹ് ന്നാ എന്താഡി ഇയ്ക്ക് മൻസ്സിലായില ഹലോ
അത്ടണ്ടാന്ന് പറഞ്ഞാലേ ആഗ്രഹം
ആഹ് ആഹ് നിങ്ങൾക്കിടാൻ പറ്റൂലല്ലേ പക്ഷെ ഞ എനി ഞാക്ക് ഇട്ഒക്കെ ചെയ്യ എനിക്കിട് യൊക്കെ ചെയ്യ ആയിന് മറ്റേ സാനം വാങ്ങണം ഞ്ഞ് ആഹ് ഞാനും ഇതൊന്ന് വാങ്ങാന്ന് ചാരിക്കെ ഇതിപ്പോ ഏഹ് ഞാനത് അല്ലെങ്കിൽ അത് കയ് ഞ് ഒരുപാട് മേ കുമ്പട ഭയങ്കര പാറ്റെം തൊക്കെല്ലേ പ്പം തുസ് ഓഹ് ത് ഡാമേജ് ആവും പെട്ടന്ന് ഭയങ്കരയിട്ട് മു ആ പന്ന് ഞാസ് സാനം വാങ്ങണന്ന്ച്ചിട്ടിരിക്കയാ ഇല്ലാപ്പം ശരിയാവ് ല അത് ടാണ്ട പ്പം ന്തെ യ്യ്യ പിന്നെന്ത ടാ
പിന്നെ എന്താ ചെയ്യാ എന്താപ്പ നമ്മളിപ്പോ ഡ്യൂട്ടി കിടുമ്പോ അങ്ങനെ ചെയ്യണ്ടാന്ന് പറഞ്ഞാ നമക്ക് ഡ്യൂട്ടിക്കിടുമ്പോ അങ്ങനെ ചെയ്യാൻ പറഞ്ഞ നമ്മള് വേറെപ്ഷ
ൽ അത് മാറ്റിവ വെക്കാം കുഴപ്പ ആ അത് ശരിണ് പിന്ന ഐസിയു കാത്ത ലാമ്പില് ഞങ്ങക്ക് എന്തലും കറേണ്ടി വരു അപ്പവണേള് മാറ്റി വെക്കൻ കുഴപ്പമില്ല
നീ കാറ്റ്ലാബില് നിക്കില്ല അപ്പൊ നിന്നോട് പറയയാണ് നീ കാറ്റ്ലാബിൽല്ല നിക്കാ അപ്പൊ നിന്നോട് പറയണ് ഇത് ഇടാണ്ട് ഇടാണ്ട് വേ നിവർത്തിയില്ലാന്ന് പറഞ്ഞാൽ നിനക്ക് വേരേ ഓപ്ഷൻഇല്ല നീ ഇടണ് ഇട എന്തായാലും ഇതാണ്ടിരിക്കഞ്ഞേ വേണം
എഹ് ഇടാൻ പറ്റില്ല പക്ഷെ ആ ഹ് ആഹ്പക്ഷെ പ്പൊ ഞാനിപ്പ സീനിയർചേച്ചിനോട് ചോദിച്ച പ്പത്തേ ആ ചേചി ഞാനിപ്പ അളവെട് ക്കാ പോയിട്ട് ഈ അളവിന്റെ ഏതെടുക്കണംന്ന് അറിയാൻ വേണ്ടി അജയ് ട്ടന്റെ ട്ത്ത് ഞാ ചോദിച്ചു സ് ക്കപ്പ് ണ്ട ന്ന് യിച്ചു അപ്പ ആ ചേച്ചി പ റഞ്ഞു ഫ്ലബ് നാട്ടിലാ ന്ന് പറ്ഞ്ഞു അപ്പ ഞാൻ ഇട്ടിരിക്കുന്നെ കാത്തല എനിക്ക് ഡ്യൂട്ടില്ലാ അതുകൊണ്ടാ ഞാൻ നാട്ടില് വെച്ചെ പറ്ഞ്ഞു ഇ കാത്തലാബി നി അവിടെ എന്താ പടിക്ക്ണ
പക്ഷെ അല്ലാ അത്പ്പോ നമുക്ക്പ്പഴാ ആ ടൈമിലല്ലാ അറിയാൻ പറ്റുള്ളോ കാതലാബി ഡ്യൂട്ടി ണ്ടോ ഇല്ലയന്നൊക്കെ
അത് ഇൻക്ക് അറി എനിക്കറിഞ്ഞൂടാ പക്ഷേ ച്ചി പറഞ്ഞത് വീട്ടിലാന്നാ പറ്ഞ്ഞേ ആഹ് ആഹ് ആഹ്ആ വീ
അതായത് നിനക്ക് പ്പ അങ്ങനെ നിന എന്താ നിക്ക് ആടൈ ആുമ്പ നിനയാലബിൽ ഡ്യൂട്ടി ഇല്ലെങ്കിൽ നിന്റെ ഭാഗ്യം
അതിലടയ്ക്ക് അത്ര ട്യൂട്ടിയില്ലെങ്കി പിന്നെ ശെരിയാകൂലേ പിന്നെ ഞങ്ങ എന്താ പഠിക്കുക
ചിലപ്പം വാറെവിളാണ് ഡ്യൂട്ടി
ക്യാപിലറി ടുട്ടി ഇലേങ്കിൽ പിന്നെ എന്ത പഠിക്കാ
കേ പബിലെ ഡ്യൂട്ടിയില്ലെങ്കിലും പിന്നെ എന്താ അവിടെ ഡ്യൂട്ടി അതന്നെ ഞാൻ ചോദിക്കണേ
അതാ ചോദിക്കണ പിന്നെ ഞങ്ങക്ക് പിന്നുള്ള താമത്തെ എക്കോറൂമിന്റെ ഫ്രണ്ടിലാ
മിന്റെ ഫ്രണ്ടില് വിളക്കാനും
അഹാ അത് അട്സ് വാടിലൊക്കെ കാക്ഷലറ്റി ദുഃഖ തോന്നൂ പിന്നെ എറുംന്റെ ഫ്രണ്ടിൽ ഇപ്പൊ എക്ക റൂമിനകത്ത് അങ്ങനെ ആ അതിനകത്ത് ഒന്നുംാവുമുടെ സ്പേസ് ഇല്ല ഒരു പേഷ്യൻ്റ് വരു ഴിഞ്ഞൽ ഒരു പേഷ്യന്റ് പിന്നെ അടെ ഓൾറെഡി അടെ ഹോസ്പിറ്റലൽ സ്റ്റാഫ് ഉണ്ട് അവരവിടെ നക്കുണ്ട് അവര് രണ്ടു പേരുണ്ട് അവരി ഇത് ചെയ്യാനായിട്ട്
അതിപ്പോ എന്തായാലും നിങ്ങള എന്തായാലും നിർത്തില്ല എക്കല ഒന്നും നിങ്ങ നിർത്തൂല നിങ്ങളിപ്പോ പഠിച്ചു പറഞ്ഞ കുട്ടികളല്ലള്ളോ അത എലും പ എന്തിന് ൻ്റെ അപ്പയ് എസ്പീരിയൻസ്ഡായിയിുള്ള ചിലപ്പോൾ ഡോ എായിരിക്കക്ക ടെക്നീഷ്യൻെ റഞ്ഞാൽമെയിനായിട്ട സീനിയർ ടെക്നീഷ്യൻല്ലേ അവ ആരിക്ക നിർത്താാനിങ്ങളെ പിടിിച്ചു നിർത്തില്ലല്ലോ
അവ അവിടെ അകെ രണ്ട് ടെക്നീഷ്യൻസ ഉള്ള അവര് രണ്ടു പേരാണ് മാറ മാറുന്നു കറണം പതി ഞങ്ങൾക്ക് ഞങ്ങളുംണ്ടും ഫ്രണ്ടിലും
സീനിയർ ടെക്നീഷ്യന്മാരായിരിത്തും
ആ അവര് അപ്പൊ ഞങ്ങ റൂമിന്റെ ഫ്രണ്ടില് കുറച്ച് കയറട്ടണ്ട് ഇല്ല മൂന്ന് പേ ഇരിക്കുന്ന ചെയ്റ്
ഹഹാ
ആ അവിടെത്തും മിക്കവാറും അത അവിടെ അങ്ങനെ ആായിരിക്കും പിന്നെ
കുറച്ച് പേഷ്യൻസ് ുള്ളഹോസ്പ ആണെങ്ക കുഴപ്പമല്ല ഉണ്ടല്ല ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ
ഇതിപ്പോൊ ഇങ്ങനെ ആയത കൊൊണ്ട് എനിക്ക് അറിഞ്ഞുട എന്താ എന്താവാ എന്ന എനിക്ക് പറഞ്ഞുടാ
ച ഹോസ്പിറ്റലില കയവി ഇവി അതും പറ്റും കാക്ൻറീൻ ഉണ്ടും ഇനിയിപ്പോ നമ്മള ചവിടിക്കാൻ ചെന്ന അവിടെ കാണാ പൊലും നക്കുമ്പൊക്കെ
അല്ല അടിക്ൻറില്ല ചായൊക്കെ ഇടി ഇവിടെ ക്ൻറില്ല ചായ പണ്ട് പക്ഷെ നമ്മളിപ്പോ അതിന് വേറെ പേച ചെയ്യണം
ആ അടി എടി നമ്മള് നോർമലി ഒരു കാക്ാന്റീനിൽ കിട്ടണ ചായ പോലെല്ലല്ലോ നേ നോർമലകേൻ്റിന്ന് കിട്ടണ ചായ പോലെല്ലല്ലേ എടി അതല്ലടി നോർമല് ഒരു കാൻ്റി ൻ്റിന്എങ്ങനാ വെച്ചട്ടാ ചായ കടികള് സ്നാക്സ് ഒക്കെ ഉണ്ട കില്ലെ
ആഹ് പക്ഷ ഇവിടാതൊന്ന ഇല്ല
ഇനിയിപ്പ നമ്മളെന്താ അഡജസ്റ്റ് ചെയ്യാ സഹിക്കാന്നല്ലാണ്ട് വേറും പഴിയില്ല അ അത്വരു കോട വഞ്ഞിട്ടാ വിളിക്കാട്ടാ
ആഹ ശരി നോക്കട്ടെ ഞാൻ വിളിക്കട്ട താഴത്ത് വരാട്ടോ അപ്പ ശെരി ആഹ ഞാനിപ്പോ താഴോട്ട് പരാ ശരി
ആ ശരി
ഞാൻ വന്നു ഡോർ തുറക്ക് ശരി
ശരി നാണു